ഹലോ
ആഹ് എന്തൊക്കെണ്ട് സുഖാണോ
ആഹ് സുഖാണ് ഇങ്ങക്കോ
ആഹ് ഇങ്ങെനെക്കെ പോന്ന് അവ്ടെ എങ്ങനേ മഴേക്കെ ഇണ്ടോ
ഓഹ് ഭയ്ങ്ക്ര മഴയാ ഇന്ന് നല്ല മഴ ഇണ്ടാര്ന്നു അവിടെയാ
ആഹ് ഇവടെം ഇന്നലെ രാത്രീല് ഒര് പതിനൊന്ന് പതിനൊന്നര തൊട്ട് തൊടങ്ങിയ മഴ ഇപ്പഴും ഇപ്പം മഴ പെയ്യ്ണില്ലെങ്കിൽ ഒരുമാരി അടഞ്ഞ അന്തരീഷം ഇപ്പഴും
ഓഹ് ഇവിടെ ഭയങ്കര മഴ ന്ന് രാവിലെ മുതലാണ് ഉച്ചക്ക് കൊർച്ച് കൊറവുണ്ടേര്ന്നു.
ആഹ് ഇവടെ സത്യവടതാണ്. തുണിയൊക്കെ കഴിവിട്ടിട്ട് പിന്നതു കൊണ്ടോന്ന് സൈഡില് വിളിച്ചിട്ടേവ അത് വണം പെയ്ത് കഴിഞ്ഞ്ഴിഞ്ഞാൽ നമ്മള്. പിന്നെ മഴ നനഞ്ഞൊരു തുണിക്ക് വേറൊരു മണല്ലേ?
ഇപ്പ എല്ലാത്തിനും വേണാണ് ഹും ഹൗസ് വൈഫാണോ
അല്ലല്ല ഞാ മാരിഡല്ല.
മാരിഡ് അല്ല ലെ സ്റ്റുഡന്റാ?
ആഹ് ഞാനിപ്പൊ ട്രെയിനിങ് കഴിഞ്ഞ് രണ്ടു ഒരു. ഒരാഴ്ച കഴിഞ്ഞില്ല ട്രെയിനിങ് കയ്ഞ്ഞ് രണ്ടു ദുവസം കയ്ഞതേ ഒള്ളൂ ഞാ റേഡിയോള
അ് ആഹ് ന്നേ അപ്പൊ ഇനി അട്ത്തായ്ട്ട് ജോബിന്. കേറാണ്ലേ ആഹ് ഞാ ഹൗസ് വൈഫ.
അ ഞാനിനി ഇനി എനിക്ക് അവിട്ത്തെ ട്രയിനിങ് സർട്ടിഫിക്കറ്റ് കിട്ടിട്ട് എനിക്കിനി അവിടെലും ഉണ്ട്.
ആഹ് ആഹ് ശരിയാണല്ലേ വർക്ക് ചെയ്യല് ഇപ്പോ ഓൺലൈൻ ആയിട്ട് തന്നേ ആണോ റേഡിയോളജി എന്താ
റേഡിയോളജി എക്സ്റേ
ഓ അങ്ങനെ ഉം.
മേ എക്സറേ ഇ സി ജി ടെക്നീഷ്യന്.
ആഹ്. പി ഉം അപ്പൊ ആഹ് അതെ.
മക്കളൊക്കെ ഉണ്ടോ?
മക്കളിലായിട്ടില്ല ഇപ്പ പ്രഗ്നന്റ. സിക്സ് ഉം സിക്സ്ത് മന്ത്‌ ആയി ഹ ഹാ.
ആഹ ആഹ.
ത്രീ യിയെസ് ആവുന്നു കല്യാണം ആ ഒക്ടോബറിലേക്ക്
ഉം ആണല്ലേ.
കഴിയാനയി ആഹ് അതെ.
ആഹ് അല്ലേലും നല്ല കാര്യം
ആഹ് പിന്നെ കല്യാണം നോക്കുന്നുണ്ട ഇപ്പൊ?
ഇല്ലില്ല ഇപ്പോഴേ നോക്കുന്നില്ലേ ജോലിയൊക്കെ ആയിട്ടേ ഉള്ളൂ.
ആഹ ശരിയാണ് അതാ നല്ലത് സ്വന്തം കാലിൽ നിന്നിട്ട് മതിയല്ലോ.
ഉം അത തന്നെ ഇത് ജോലി എന്താ എന്ത് പഠിച്ചയാ?
ഞാൻ ഇസ്ലാമി കോഴ്സ് എടുത്തത് പ്ലസ് ടു കഴിഞ്ഞ ട്ട് ഒരു വർഷം എന്താ ഹാദിയന്ന് പറഞ്ഞ ഒരു കോഴ്സാഎടുത്തത്.
അതെന്താണ് അതിന്റെ ബെനിഫിറ്റ് എന്താണ് എവിടെേങ്കലും പഠിക്കാൻ പോവാനോ പഠിപ്പിക്കാൻ പോവാനോ.
പഠിപ്പിക്കാൻ കോളേജിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഹസ്‌ബൻഡനെ താല്പര്യല്ല ഞാന് പഠിച്ച് എറങ്ങോലും കല്യാണം കഴിഞ്ഞ ഒന്നായി പോയി ഫസ്റ്റിലേ ഞൻ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് വിടുയിരുന്നു.
ആ ഇതിപ്പം കല്യാണവും എല്ലാം ഒരുമി
ആഹ് അതെ ഉം ഗ്രാജുവേഷൻ കഴിഞ്ഞതേ കല്യാണം കഴിഞ്ഞിട്ടാ. പഠിച്ച ഇറങ്ങി പക്ഷെ ഗ്രാജുവേഷൻ കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ട് നാല് മാസം കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ ഉണ്ടായത്.
ഉം ഉം ഇ ഇനി ഇതില് ഏജ്ണ്ടോ ഏജ് ലിമിറ്റഡ് ആണോ?
ഏയ് അതൊന്നുംല്ല ഇപ്പൊ വേണെങ്കിൽ കേയറാ എനിക്ക് എന്റെ കോളേജിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വേക്കൻസി ഉണ്ടന്ന് പറഞ്ഞിട്ട് ഞാൻ പോയില്ല. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആ പ്രഗ്നന്റ് ആണ് റെസ്റ്റിലാണ് അപ്പൊ പോവാാൻ പറ്റിയില്ല.
ഉം അല്ലാതെ തന്നെ വിട്ടില്ല പിന്ന ഇപ്പ പ്രഗ്നന്റ് ആവുമ്പോ എന്തായാലും ഹസ്ബൻഡറ് വിടത്തില്ലല്ലോ.
അതെ ഹസ്ബൻഡ അല്ലെങ്കിലും വർക്ക് ചെയ്യുന്നല്ല താല്പര്യം ഇല്ല വീട്ടിൽന്നന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യലുണ്ട് അപ്പൊ അതൊക്കെ ആഹ് അത് ചെയ്യാ പറഞ്ഞു. ഹ ഹു ഏയ് അങ്ങനെ ഒന്നും ഇ ഹ ഹ് വീട്ടിൽന്ന് ആഹ കസ്റ്റമൈസഡ ആയിട്ട് ചെയ്തടക്കും ഹേമ്പർസ് ഫ്രെയിംസ് ആഹ് അങ്ങനത്തെൊക്കെ ചെയ്യും ഉം റെസിൻആർട് അങ്ങനത്തെ ഇല്ലാട്ടോ. മറ്റുള്ളതാണ് ഉം.
ഉണ്ടോ?
കേക്കില്ലാടാ ബേക്കിംഗ്ഇല്ല ഇല്ല അതറിഞ്ഞൂടാ ഹ് കുക്കിങ് എന്റെ ഭാഗത്തേ വരൂല കുക്ക് ചെയ്യോ നിങ്ങള്.
കുക്കിന്ന് ചോദച്ചാ എനിക്ക് എന്റെ വിശപ്പെടക്കാൻ വേണ്ടിട്ട് ള്ളത് ആ അങ്ങനെയൊക്കെ അറിയാം അല്ലാണ്ട് വലുതായിട്ടൊന്നും അറിയില്ല.
ഉം അങ്ങനെ അത്യാവശ്യം ഞാനും ചെയ്യും ഇവിടെ പിന്നെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നിക്കുന്നുന്നത് കൊണ്ട് വലിയീതില്ല കുക്കിംഗ് അറിയില്ല. ഹസ്ബൻറിന്റെ വീട്ടിൽ പോയി നിന്നാലും ചെയ്യും അത്യാവശ്യം അറിയും എന്നാലും അങ്ങനെ ചെയ്യേണ്ടി വരലില്ല.
ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനായിട്ട് ആയിട്ടില്ലല്ലേ.
ആയിട്ടില്ല ഹ ഹേ.
ആഹ്
പഠിച്ചവരുന്നതല്ലേ ഉള്ളൂ ചെയ്യലൊക്കെ ഉണ്ട് ഉം എന്നാലും അത്ര പെർഫെക്റ്റ് ഒന്നാണില്ല. കല്യാണം കഴിഞ്ഞിട്ട് ടു ഇയേർസ് ആയി ത്രീ ഇയേർസ് ആവുന്നു. ഉം ഡിസംബറിലേക്ക് ത്രീയേഴ്സ് ആവും.
ആഹ് ഹസ്ബന് എവിടെ പൊർത്താണോ?
അല്ല ഹസ്ബൻഡ് നാട്ടിലാ വർക്കയ്യ്ന്നേ.
ആണോ?
ആ അതെ അതൊണ്ടാണ് അവിടെ പോയി ന്ന്ക്ക്ന്നൊത് ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെല്ല. നമ്മള് വീട്ട് തന്നെ നിന്നാ മതി.
ഓ ഓ
എല്ലെങ്കിൽ ഹസ്ബൻഡറിന്റെ വീട്ട്ലാ നിക്കണ്ടേ അങ്ങോട്ടുള്ളവർക്കൊക്കെ. നിങ്ങടെ നാട്ടിൽ അങ്ങനെ ഇരിക്കില്ലേ?
എന്ത് പ്രഗ്നന്റ് ആയ ടൈമിലാണോ?
അല്ല പൊതുവെ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡറിന്റെ വീട്ട്ലല്ലേ നിക്കല്.
ആണാണാണ് ഹസ്ബൻറിന്റെ വീട്ട്ൽ. ഹെലോ പിന്നെ നമ്മൾ ഇപ്പഴേ അല്ലല്ലേ
ഇല്ല അതാ ഞാൻ പറഞ്ഞത് അപ്പോ എന്റെ നാട്ട്ല് വർക്ക്യ്യുന്നോണ്ട് പോകേണ്ടി വരുന്നു അങ്ങനെ. നാട്ടിലാണ് അതുകൊണ്ട് അവിടെ നിക്കണ്ടി വരും അങ്ങനെ.
ഇപ്പൊ നിങ്ങള് കെട്ടി കഴിഞ്ഞാല് നിങ്ങടെ നാട്ട്ല് ഇപ്പം പെണ്ണിന്റെ വീ
ഉം ആ അതെ വീട്ടിലാ നിക്കല്. എന്റെ ജേഷ്ഠത്തി എന്റെ ഏട്ടത്തി ഇപ്പൊ എന്റെ വീട്ട്ത്തന്യ. ഓളെ കല്യാണ കഴിഞ്ഞി എട്ട് വർഷം ആകാനായി ആഹ്. അ വന്ന് കഴിഞ്ഞാല് പോകും പോയിട്ട് നിക്കും അങ്ങനെ.
ആ പുള്ളിക്കാരൻ്റെ വീ
ആഹ് പോയിന് പ്പോ എടയ്ക്ക് ഇങ്ങോട്ട് വരും അവിടെ അത്ര ദിവസ ന്ന്ക്കും രണ്ട്, മൂന്ന് ദിവസം ന്ന്ക്കും എന്നിട്ട് ഇങ്ങോട്ട് വരും. ഇവിടെ തന്നെയ അതികം അങ്ങ് ന്ന്ക്ക നമ്മുടെ നാട്ടിൽ അങ്ങനെ സിസ്റ്റം വരുന്നേ.
ആഹ് ഹ് ഞാൻ ഒരുസം. അല്ലാണ്ട് കേക്കുണ്ട് മുസ്ലിംസിനൊക്കെ അല്ലാണ്ട് ഇങ്ങനെ കിട്ടി. ആദ്യത്തെവ്സം ഇങ്ങനെ. നമ്മുടെ ഇവിടെ ഇങ്ങനെയ പെണ്ണിന്റെ വീട്ടിലാ നിൽക്കുന്നത്. പിറ്റേ ദിവസം പിന്നെ ചെക്കന്റെ വീട്ടിലോട്ട് തന്നെ പോകും.
ആഹ് തെ അവിടെ അങ്ങനെ തന്നെയാ തോന്നുന്നേ. ഓ അതെനിക്ക് ശരിക്ക ഓർമ്മല്ല്യ ഞാൻ ഹസ്ബൻഡിന്റെ വീട്ട്ലാ ഇണ്ടായത് അവിടുത്തെ സിസ്റ്റ അവ്ട്ത്തെ സ്റ്റം അങ്ങനെയാണ്. ഞങ്ങള് അവിടെന്നെ ന്ന്ക്കണം മലപ്പുറള്ള അതേ സാ അതേ പോലെന് ഹസ്ബൻഡ് എന്റെ വീട്ട്ലെ ഹസ്ബൻഡിന്റെ അവ്ടെ നാട്ടിലെ സിസ്റ്റം അങ്ങനെയാ. പക്ഷെ നമ്മൾ അങ്ങനെ നിക്കല് നമ്മൾ ഇവ്ട്ത്തെ സിസ്റ്റം. ഇങ്ങനെ ആയത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിവരൊക്കെ ചെയ്യാം അങ്ങനെ വല്ലൊരു ഇതാണ്. ഇതില് പോന്നത്തരുമേല് ഉം പിന്നെ ഹസ്ബൻഡ് ഇങ്ങനെ. അവിടെന്നെ ന്ന്ക്കണം ഇല്ലങ്കിൽ അങ്ങനെ ന്ന്ക്കണംന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ല ഇതുവരെ. നാട്ടിലെന്നെ ജോലി അതിന്റെ ജോലി അവിടെ ഇല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരും. ലീവിന് ഹ് ജോലി കിട്ടുമ്പോൾ അങ്ങോട്ട് പോകും അങ്ങനെക്കെയാണ്. ഇതുവരെ ഇങ്ങനെയാണ്.
ആ ഇപ്പൊ എന്റെ ഒരു കൺസെപ്റ്റ്ല് നോക്കുവാണെങ്കിൽ ഇപ്പോ രണ്ട് വീട്ടില് നിക്കരുത്. ഒരോ ഒരാ രു സം പ്പം നമ്മള് ആ തന്നെ നമ്മളെർഞ്ഞ് അറിയാതെരു അറിയാത്ത ഒരു സ്ഥലത്തി നമുക്ക് എങ്ങനെ ഇപ്പൊ ചെക്കനാണ് ചെക്കന്റെ വീട്ട്ലാ നി പിന്നെ ചെക്കനോടെ ഫുള്ള് ഭയങ്കര സ്വാതന്ത്രായിരിക്കും. നമ്മക്ക് പക്ഷെ അങ്ങനെയല്ലല്ലേ. രണ്ട് പേര് ഒരു വീ ഒറ്റ ഒരു വീട്ടിലാ കല്യാണം കഴ്ഞ്ഞിട്ട് രണ്ട്, മൂന്ന് ദിവസം വേണമെങ്കിൽ നിക്കാം ശെ പിന്നെ അത് കഴിഞ്ഞിട്ട് വേർ വീട്ടിലാണെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ എത്തില്ല.
അതന്നെ നമുക്കൊരു പ്രൈവസി രണ്ട്ട്ത്തും ഉണ്ടാവില്ല ഒറ്റക്ക് ഒ ഒര് വീട്ണ്ടാകുമ്പോ നല്ല രസമായിരിക്കും ഒരു പ്രൈവസിയൊരു നല്ലൊരു ഇതായിരിക്കും അറ്റാച്ച്മെന്റായിരിക്കും ഹസ്ബൻഡ് ആൻ്റ് വൈഫ്‌.
ആ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൊണ്ടോന്ന ഏറ്റവും നല്ലായിരിക്കും അവര് പിന്നെ ഒന്നാ അതെക്കെരു വീട്ടുകാരയാലും ഇപ്പ നമ്മള വീട്ടാർ ഹസ്ബൻഡ്ന്റെ വീട്ടാരായാലും പിന്നെ നമ്മുടെ വീട്ടാരായാലും തമ്മിൽ ഒരു അങ്ങോട്ടുംഇങ്ങോട്ടും കണക്ഷൻ കാണും എപ്പോഴും ഒരു അടി ഉണ്ടവത്തില്ലല്ലോ ഇതല്ലെങ്കിൽ. തൊട്ടേനും പിടിചേനൊക്കെ എന്തെകിലും പ്രശ്ന ആവുകയും ചെയ്യും
ആഹ അതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ വീട് വെക്കാന്ന് അങ്ങനെ വേറെ ഇത്ണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടല്ല നമുക്കായിട്ടൊരു സ്പേസ് അത് ഒരു നല്ല രസല്ലേ പററിഞ്ഞിട്ടുണ്ടായിരുന്നു അറിയില്ല എങ്ങനെയാന്ന് കാര്യങ്ങള് നമുക്ക് ഇതുവരെ ഇങ്ങനെ പോയി
ആ് ആ് ഇനിപ്പൊ ഒരു കുട്ടിയൊക്കെ ഉണ്ടായി കുറച്ചു നാള് കഴിയുമ്പോഴത്തേക്കിനും അങ്ങനെ വരട്ടെ
ഉം ഉം ഹും അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ കുട്ടികളാവാതെ പിന്നെ ഒറ്റക്കായി പോവൂലേ ആ ഒരു പോയി കഴിഞ്ഞാല് ജോലിക്ക് പോയിക്കഴിഞ്ഞ ഇങ്ങനെയോ പറയോ ഇപ്പഴേ എന്തിനാ കുട്ടികളൊക്കായിട്ട് പോരെ അങ്ങനെ പറയും മൂത്തോര് ഉം ഒക്കെ അങ്ങനെ ചെയ്യാണ്ലേ
ത്തിനും അങ്ങനെ ഇപ്പം നിങ്ങള് ഇപ്പം മൂന്ന്പേരായാലും ഒര് വീട്ട്ല് അത് ഒരു വേറൊരു ഇതല്ലേ വേറൊറ് വൈബാണത്
അതെ ഉം പിന്നെന്താ
ആഹ് പിന്നെ ചായുടിയൊക്കെ കഴിഞ്ഞോടാ
ഇല്ല ഇല്ല കഴിഞ്ഞിട്ടില്ലാ
ആന്ന് ഇവടെ ചായ അങ്ങനെ ഇവടെ അമ്മ മാത്രൊക്കെയേ ചായ കുടിക്കാറോള്ളൂ അ ും അങ്ങനെ കുടിക്കത്തോന്നില്ല ആ ചായയുടെ നിർബന്ധ ഇല്ല
ചെയ്യും അതിവിടെ ഒരു ഇപ്പറം വീട്ടിലരു ഫംഗ്ഷന്ണ്ട് രാത്രി ഫംഗ്ഷൻ ഇപ്പ എല്ലാരും അങ്ങോട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പം അപ്പ പലരും ആട്ന്ന് കുടിക്കും അവിടുന്ന് കുടിച്ചിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത്
ആഹ ചേച്ചി പോയില്ലേ
ചേച്ചി പോയില്ല ഞാനും ചേച്ചിയും റസ്റ്റില്ല അവൾക്ക് മൂന്ന് മാസം ആയിട്ടുള്ളൂ
ആണല്ലേ മൂന്ന് മാസത്തിന്റെ ഡിഫറൻസ് ഇല്ലേ അവരണ്ട്പേരും തമ്മി ആഹ ആഹ എന്നാലും കൊറച്ച് മാസംണ്ട കഴിയുമ്പ പിന്നെ ചേച്ചിയുടെയും കുട്ടി വരോല്ലോ
ഉം അങ്ങനെ ആയി രണ്ടു മിസ്കാരേജ് ആയിട്ടിട്ട് എനിക്ക് ആ അതെയ ഓക്ക ഫസ്റ്റ് കുട്ടിയാ എനിക്ക് രണ്ട മിസ്കിയാരെ ചായതാ അതൊരു പേടി
ആഹ് നല്ല ഓ അങ്ങനെയൊന്നും പറ്റില്ല നല്ല പോലെ വരട്ടെല്ല ഭഗവാൻ
ന്നാലും ഇപ്പോരു പേടി ആറു മാസത്തിലാണ് പോയത് വേം കഴിഞ്ഞതിലേയ് ഭയങ്കര പേടില്ല ഉള്ളതെന്നെ പ്രശ്നം അതായിട്ട്ണ്ടായിരുന്നില്ല ഫസ്റ്റ് സ്കാനിങ്ങിലങ്ങെനേനൊന്നും പർഞ്ഞിട്ടൊന്നുണ്ടായ്ര്ന്നില്ല ഇത് ന്താ ചിട്ട കടന്നിട്ടുണ്ടായിരുന്നു ഉം അങ്ങനെ വെറ്റ് കു കുട്ടിക്ക് വെറ്റ് വരുമ്പോഴാണ് കുട്ടികൾങ്ങനെ ഇറങ്ങി വരിക ങ്ങനെ അങ്ങന ഉം അങ്ങനെ സ്റ്റിച്ച ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കിട്ടില്ല
ഇത് ഉറപ്പായിട്ടും കിട്ടും ഉറപ്പാണ് ഞാനാ പറയുന്നെ
ങ്ങാ അങ്ങനെ തന്നെ ര്ക്കട്ടെ
ഉം വർക്ക തില് വർക്കെയാൻ തോട്ങ്ങിട്ട് കൊറയായോ
എന്തോ
ഇല് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറയായോ
അയ്യോ ഇല്ല ഞാനിപ്പൊരു നാലഞ്ചു ദിവസം ആയതേ ഉള്ളൂ നമുക്ക് ഈ ഈ ഒരു ടാസ്ക് കിട്ടയപ്പം മുതല്ലേ ഞാൻ ഒരാസം വീട്ടിലിരിക്കല്ലെ
ഞാൻ ഇന്ന് തുടങ്ങിട്ടള്ളു
എന്തോ
ഞാന് ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളു
ആണോ അപ്പൊ കൊറേ ഉണ്ടായിരിക്കുല്ലോ ചെയ്തുതീരാൻ
ആഹ് അതെ കൊറെ പണിയുണ്ട് നോക്കാവോന്ന് ഉം അയില്ലേ ഉം ഓക്കെ ടാ ന്നാല് ആയില്ലേ ഉം ഓകെ ശെരി